ഹലോ ആഹ് ഞാൻ പറഞ്ഞ് വന്നത് വെച്ചാ കേൾക്കാ കേൾക്ക ആഹ് പറഞ്ഞ് വന്നത്ച്ചാ നമ്മ ലോജിസ്റ്റിക്സ്
ലൊയിസി
സിനെ കുറി കൂടുതലായിട്ടും എല്ലാർ ഞമ്മള് ലോയ് സിക്സിനകത്ത് പ്ലേസ്മെന്റ് കൊടുത്തോണ്ടിരിക്ക്ന്നത് വേറോസ്ള്ള
ഉം
പഷെ ഇതിനകത്തൊരു തെറ്റ് സത്യം പറഞ്ഞ ഇതൊരു തെറ്റ് തെറ്റിദ്ധാരണയ ഈ ലോജിറ്റിക്സ് പഠിക്കുന്നവർക്ക് വേറോസ് ത്തിലാണ് വേക്കൻസി എന്നുള്ള പറയുന്നതെ പേറോസി വർക്ക് ചെയ്യാൻ വേണ്ടി പ്ര പ്രത്യേകം വേറ കോഴ്സ് ഉണ്ട് വേറ ഹോസ് മാനേജ്മെൻറ്ന്ന് പറഞ്ഞു. പക്ഷെ ഈ ലോയിസ്റ്റിക്സ് പഠിക്കുന്നവർക്ക്. ക്കും ഈ വേർഹൗസിലാണ് നമ്മൾ വേക്കൻസീസ് കൊടുക്കുന്നത് അതൊരു ചതിയ. അത് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെയ്യുന്ന ഒരു വിദ്യാർഥികളെ. ഒരു രീതി പറഞ്ഞ ആ ഏ അവര്.
ആ അപ്പൊ ഈ വേറോസില് ആ വേറോസിൽ ഇപ്പ നമ്മളിപ്പം ഇ ഇപ്പൊ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് അങ്ങനെന്തോ പഠിച്ചാല ആ വേറെ ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആ ഒരു ഇത്പ നൈറ സ്മാനച്ചണ്ട് അപ്പോൾ ആ ഒരു. ആതിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ജോലികളായിരിക്കും. നമുക്ക് കിട്ട.
ആ വേർഹൗസ് മാനേജ്മെന്റ് പഠിക്കുന്നവർക്ക് ഉള്ള ജോലിന്ന് പറഞ്ഞാ വേർഹൗസിന്റെ ജോലി. ന്ന് പറഞ്ഞൽ ജനറൽ വർക്കാ. അതിന്റെ സവി ആ ആതയാത് വേറോസ്ന്ന് വെച്ചാല് ജനറൽ ജനറൽ.
ജനറൽ.
ന്ന് വെച്ചാൽ കാറ്റഗറിന്ന് പറഞ്ഞാൽ. ആരാന്ന് വെച്ചാല് എല്ലാർക്കും ചെയ്യാൻ വരുന്ന കോ ള്ള ഒരു കഴിവും എന്നച പ്രേ ച്ച് എന്താ പറയുന്നെ എക്സ്പീരിയൻസിന്റെ ആവശ്യ മില്ല നമുക്കൊരു ഒരു മേഖ മേഖലൽ നമുക്ക് അതി കഠിനാടുള്ള കഴിവൊന്നും ആവശ്യമില്ല അ നമക്ക് നമക്കിപ്പോ.
തുടക്കാര്ന്ന് തുടങ്ങാൻ പറ്റും അല്ലെ.
ആ അവ തുടക്കക്കാരന് ഏറ്റവും നല്ല ഒരു. ഫീൽഡആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷനും. ബാക്കി കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാരും. തുടങ്ങുന്ന ആ താഴേന്ന് തന്നെ അപ്പം ഈ ഒരു ഫീൽഡിന്റെ മെയിൻ ഇതന്ന് പറഞ്ഞാൽ. ഈ മാനേജർന്ന് പറയുന്ന ആളും. ഈ പറഞ്ഞപോലെ ജനറൽ വർക്കറിന്ന് തുടങ്ങിയിട്ട് അവിടംവരെഎത്തുന്ന ആളായിരിക്കണം. മനസിലായി ഇതിനകത്ത് ഒരുപാട് ച്ച്. ആ നമുക്ക് എന്ന് വെച്ചാൽ ഒരു പ്രൊമോഷൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ഫീണ്ടാ പക്ഷെ അതുപോലെ നമ്മൾ വർക്ക് ചെയ്യ ണം.
അതെ അല്ലെ. നമുക്ക് ഇതില് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ പുറത്തൊക്കെ നല്ല ചാൻസ് ആണല്ലേ?
അതിനകത്തുള്ള വ്യത്യാസംന്ന് വെച്ചാ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ വ്യത്യാഏ ഒര് എക്സ്പീരിയൻസ് വച്ചാൽ പുറത്തോട്ട് വല്ല്യ രീതിയിൽ. അവരത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടാകാര്യം. ഞാൻ പറഞ്ഞില്ലേ പുറത്ത് ഇവിടെ നമ്മക്ക്ഇനി ജനറൽ വർക്കറാ നമ്മള് പണിന്ന് വെച്ചാ ജനറല. ഈസി ആയിട്ട് പറയാണെങ്കിൽ നമ്മുടെ നാട്ടില്. ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലാതെ സത്യം പറഞ്ഞാ ചിലരൊക്കെ. ഓരോരോ ജോലിക്കല്ലേ പോന്നെ ഇപ്പം പ്ലംബർ. ടൈലിന്റെ പണി അങ്ങനെ കാർപെൻറ്ററ്. പെയ്നിന്റെപണി അതൊക്കെ വ്യത്യസ്ഥ സ അതിനൊക്കെ പറയുന്നത് സ്കില്ലന്ന. ഓരോരോ സ്കില്ല് ആ അപ്പൊ അങ്ങനെ സ് സ്കില്ലുള്ളവരാണ് ഓരോരോ വ്യത്യസ്തമായ മേഖലയിൽ സ്കില്ലുള്ളവരെ ഓരോരോ ജോലിക്ക അടുത്ത്. തിരിയുന്നത് ഈ വേർഹോസിന്റെ ഏറ്റവും വലിയ പ്ര പ്രത്യേകെന്ന് വെച്ചാൽ ഇതിനൊരു പ്രത്യേകിച്ച്ഒരു സ്കിൽ സെറ്റ് ആവശ്യമില്ല. മനസ്സിലയോ ഒരു സ്കിൽ സെറ്റ് ആവശ്യല്ല എല്ലാർക്കും പെയിന്റ് പണി ചെയ്യാൻ പറ്റ ത്തില്ല അതുപോലെ എല്ലർക്കും തൈലിന്റെ പണി ചെയ്യാൻ പറ്റത്തില്ല. അവരത് ആ സ്കിൽ സെറ്റ് കിട്ടിയാലേ ചെയ്യാൻ പറ്റ തെള്ളു പ
ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ നമുക്ക് ആ ഇവിടെ നമുക്ക് ആ ഇപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇപ്പം ഒരു ഐഡിയ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ നമുക്കിപ്പോ ഇവിടുന്ന് തുടങ്ങാം ഇവിടുന്ന്
അവിടെന്ന് തുടങ്ങാം അവിടെ നമുക്ക് പ്രത്യേകിച്ച് എന്ത് പറയാന ഇപ്പം ഒരുവിധം ജോലി ലികളിലെല്ലാം മെയിനായിട്ട് കാണുന്ന കാര്യംന്നെച്ചാൽ ആൾക്കാരുടെ ജീവിതം മൊത്തം മാറ്റുന്ന ഈ ജോലിയിലെ പ്രഷറും ടെൻഷനും കാരണാ ഇ അതിനകത്ത് ടാർജറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ രീതിയില് നമുക്ക് എപ്പോഴും മൈൻഡ് ഫ്രീ ആയിരിക്കണംന്നുണ്ടെങ്കി അത് വേയറോസിലെ ജോലി ഭയങ്കര നല്ലാണെന്ന് ഞാൻ പറയും
അതെ അധ്വാനിക്കാൻ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കില് നമുക്ക് അവിടെ നി
ആ അല്ല നമുക്ക് മാനസികമായിട്ട് മൈന്റിന് ഒര് പ്രഷറുല്ല എന്തെച്ചാൽ നമുക്ക് ഇത്ര മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഷിഫ്റ്റ് ഉണ്ട് കറക്റ്റ് പഞ്ചിങ്ങ് സിസ്റ്റാണ് വെയറോസില് ഇത്ര സമയത്ത് കയറുന്നുണ്ടോ കറക്റ്റ് ആ ഒമ്പത് മണിക്കൂർ ആകുമ്പോ നമ്മൾ എറങ്ങും ഇറങ്ങി കഴിഞ്ഞാ പിന്നെ നമ്മുക്ക് ഈ ഇവിടുത്തെ ജോലിയായിട്ട് യാതൊരു ബന്ധം ഇല്ല
ആണല്ലേ
നമുക്ക് ഒരു കോളും വരത്തില്ല നമുക്കൊരു മെസ്സേജും വരത്തില്ല ജോലിയെ കുറിച്ചുള്ള
അതേലേ
സ്ട്രെസ്സ് ഫ്രീ ആണ് നമ്മക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം അതുപോല്ലല്ല നമ്മളൊരു ഫിനാൻസ് മേഖലയെ ജോലി ജോലി ചെയ്യാന്ന് ല്ലേ അ ജോലി ചെയ്യന്നുണ്ടെങ്കി
ഇച്ചിരി പ്രഷർ ഉണ്ടായിരിക്കും അക്കോണ്ട്സ് മേഖലയിൽ
ഹലോ
ഹലോ കേൾക്കാമോ പറയുന്നേ ഹലോ കേൾ ആ ഓക്കേ ഓക്കേ എനിക്ക് ഇടക്ക് റേഞ്ച് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്
പ്പം ഹലോ ഹലോ